ആ ണ്ട് നേരത്തെ കേട്ടീല്ല
ആ നേരത്തെ എനിക്ക് കേക്കണ്ടേനി അനക്ക് കേട്ടിലല്ലേ ആ ഇവിടെ ഇണ്ട് വ വൈ ഇപ്പോ ബോക്സ് ആണ് എവിടെ റേയ്ഞ്ച് ഇണ്ട് ഉം എന്തൊക്കെണ്ട് വിശേഷം
ഒക്കെ സുഖേങ്ങനെ പോണ് പെര്ന്നാള് കഴിഞ്ഞില്ലേ
ഓ പെരുന്നാൾ കഴിഞ്ഞ് അപ്പൊ ഞാൻന്റെ സ്വന്തം വീട്ടിലാ
ആ ഞാനുഅങ്ങനന്നെ സ്വന്തം വീട്ടിലാർന്ന്
ആ ഇനിയിപ്പോം എന്നപ്പൊ പോണ
മ മ മദ്രസ് തുറക്കുമ്പോ പോണം
ആ ആ അപ്പം രണ്ടാം തീയല്ലേ മദ്രസ് തൊർ ക്കണത് ഒന്നാന്തി സ്കൂൾ തൊർക്കണണ്ട്
ആ ആ അപ്പൊ ആ ആ ഞായറാഴ്ച്ച ഇനി പരിപാടി എന്തേലും വീട്ടില് ഫംഗ്ഷൻ വക്കും അറിയില്ല ഒരാണ്ടുണ്ട് അപ്പോ മദ്രസ് സ്കൂൾ ഇല്ലാത്തപ്പോ മാപ്ലല്ലേ ഇതാക്കാൻ കഴിയോള്ളൂ അങ്ങനെ പറഞ്ഞ്ട്ട് പിന്നെ
ആഹ് ഇപ്പാന്റെ വാണ്ട
ആ ഇ പ്പാൻ്റെ ആണ്ട
ശരി ആഹ് ആഹ് പിന്നെ എന്നിട്ട് പെരുന്നാൾ ക്ക് എങ്ങനെ ഇണ്ടേനി
പെരുന്നാളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഓരോ തിരക്കിലൊക്കെ ആയിട്ട് മാക്സിയൊക്കെ അടിചാണ്ടയിന് കൊറെ
ഉണ്ടായിനല്ലേ ആഹ്
പോത്തെ
ആഹ് ആഹ് അയ്ശരി ഉം അപ്പൊ അതിന്റെ തിരക്കിലേക്കാരല്ലേ പെരുന്നാളിന്റെ ആ സീസൺ ആഹ് ആഹ് ശരി ഉം എന്നിട്ട് പിന്നെപ്പ എന്താ അങ്ങിട്ട് പെരുന്നാൾ അടിച്ചു പൊളിച്ചില്ലേ
ഉം പൊളിച്ചു വളർത്തി ഇല്ല ഇവിടിക്കും പോ ഇല്ല വീട്ടക്ക് വന്ന്
അത്രേ ഉള്ളൂല്ലേ ഞാൻ ഞാനും അങ്ങന തന്നെ പിന്നെ കു കുടുംബക്കാരെ വീട്ടുകക്കൊന്ന് പോയിട്ടാ അവിടെ
ആഹ് അല്ല കോറിണ പോർ മ്മ വേ ഇതിലായൊണ്ട് നാത്തൂന്റെ വീട്ടില് മാത്രം ഒന്ന് കേയറി
ആഹ് ആഹ് ആഹ് ശരി പോര സമയത്ത് ലേ
പോരനെ അത് പിന്നെ വേറെ വയിക്കന്ന് പൂരി
ആഹ്
യല്ല ഞങ്ങൾ വീട്ടൊകൊക്കോ അവടെ മകന്റെ ഭാര്യ ചെറിയ കുട്ടിനെ കൊണ്ട് പോകുന്ന ഫസ്റ്റ്ത്തെ പെരുന്നാളാണ് അപ്പൊ അവിടുന്ന് കുട്ടിനൊക്കെ കാണാചിട്ട് ട്ടെണ്ട അവിടോന്ന് കേറി അ കയറി പോന്ന് ഇവിടതയെപ്പത്തിന് എല്ലാരും എത്തിന്
ക്കും പോയിട്ടില്ല
ഏ
ആഹ് ഞാൻ എവിടക്കും പോയിട്ട ഞാൻ ഞങ്ങള പിന്നെ ഇളാപ്പ മുത്താപ്പ അങ്ങനെക്കെ അങ്ങട് കേറി ഇറങ്ങി നല്ലാതെ പിന്നെ ഞാന് ഏ ഇനി ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു ഞാൻ ഇന്റെ താത്തൂന്റെൂ വീട്ടിക്കൊന്നും പോയില്ല
ഏ അങ്ങനെല്ല ഞങ്ങള് പിന്നെ ആ ഭർത്താവിന്റെ ഏട്ടൻ്റോട് അഞ്ചൻ്റോടെ ഒക്കെ പോയി എടാ പൂര അപ്പൊ ക്ഷെ തലേന്നൊക്കെ വർക്ക്‌ വർ ക്ക ഒഴിവാക്കാനൊണ്ടെ കിടക്കാന പൂത്തിത്തെവ
ആ കിടക്കാൻന്നെ പുുതിണ്ടവാ പി
രാത്രി ഉറക്ക തന്നെ കിട്ടിയില്ല ഞാൻ മേ ഒരു മേസ എടു മക്കള ഉറങ്ങണ സമയത്തല്ലേ കയിയുള്ളൂ
ആ ആഹ് ആഹ്
അങ്ങണ സമയത്ത് ഞാന് എത്താ ഇതാക്കും
ആഹ് അടിക്കും.
ആ് അടു അപ്പൊ രണ്ട മൂന്ന് ദിവസ മൂന്നാല് മാക്സി ഉണ്ട എനിക്കാ നാത്തൂന്റെ മാക്സിം പത്ത മ അച്ഛന്റെ മാക്സിയൊക്കെ ഒക്കെ അടുക്കാണ്ടായിരുന്നു.
ആആആ അത് ശരി ഉം അപ്പൊ നന്നായിട്ട് അടി നെ വെട്ടിങ്ങാണ്ട് കട്ട് ചെയ്ത
പക്കും
ആ അപ്പൊ അങ്ങനെന്ന ശീലൊക്കെ വാങ്ങിക്കള്ളി അത് കട്ട് ചെയ്ട്ട
ആ മാക്സിന അങ്ങനെയൊക്കെ ചെയ്യും.
ചെയ്യൂലേ ആഹ്ങ്ങനെ പോയി പഠിക്കാൻ പോയിനിയോ
ആ അല്ലേ ഞാനി ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട അങ്ങനെ ചെയ്യും.
അത് ശരില്ലേ ആഹ ആ് ഞാനൻ അങ്ങനെ തന്നെട്ടോ ഞാന് പഠിക്കാനൊന്നും പോയിട്ടില്ല ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിങ്ങാണ്ട് ഞാൻ വെട്ടിങ്ങാണ്ട് കടി കൊട്ടക്കട്ട ചെയ്തട്ടണ്ടൊക്കെ ഞാൻ അടിക്കും പിന്നെ മക്കളെ യൂണിഫോമ ഒക്കെ ഞാൻ തന്നെട്ടോ ഓ മാക്സി അടിക്കും ചുരിദാർ അടിക്കും ക്കും
ഏ ചുരിദാറ് ഞാന നിനിക്കൊ കഠ ഞാൻ വേറെ ആർക്കും ചെയ്ത് കൊടുത്തില്ല പിന്നെ കുട്ടികള ഉടുപ്പൊക്കെ അടിച്ചു
ഞാൻ ഇനിക്ക് ചുരിദാറൊക്കെ ഞാൻ എനിക്ക് തന്നെ അടിക്കു പുറത്തുക്ക്, പുറത്തുക്ക് ചെയ്ത് കൊടുത്തേച്ചാലും അനിയത്തിക്കൊക്കെ ചെയ്തുകൊടുക്ക
ആ് ഞാനങ്ങനല്ലെ എനിക്ക് വേറൊരാൾടെ ചെയ്യാനൊ
ആ അല്ലാത് അതിപ്പിന്നെ ആരും ന്നെ ബിറ്റ് വാങ്ങണില്ലല്ലോ ഇപ്പൊക്ക ഫുൾ റെഡി
ആ ഞാനേ ഞാനിങ്ങനെ അടുത്ത് എവിടെങ്കിലും ഒക്കെ പോയി പഠിച്ചാല അടുത്ത എവെടെലും പോയി പഠിച്ചാലോ ബസ്സ് ഒക്കെ ഇണ്ടല്ലോ പ്പ സുഖാണല്ലോ ഞോലെ എത്ര മക്കളെ അംഗങ്കൽവാടിലൊക്കെനാക്കണം ന്ന പിന്നെ സുഖാണ് ഓല് പറഞ്ഞിട്ടാണ് ഒരു മണിക്കൂർണ്ടാണി ക്കുറല്ലേ ക്ലാസ്സ് ണ്ടാവുള്ളൂ ക്ക് പഠിച്ചാ നല്ല ആഗ്രഹണ്ടാന് ളൊക്കെ പറഞ്ഞാണ് ക്ക് പോയി കൂടെ പോയി കൂടെ പറിം
ആ അങ്ങനെ അങ്ങനൊരു കഴിവുണ്ടെങ്കില് ഞ
ഞാൻ ഇവടെന്നെ യൂട്യൂബില കറിഞ്ഞിങ്ങനെ ചെയ്യുമ്പ ന്നെ ണ്ട് കുട്ടികക്ക് ബെക്കല്ലേ ബെ ഇതെൻ്റെ അനിയത്തീടെ കുട്ടിക്ക് ഓള് ആദ്യം ഉണ്ടായിര്ന്ന് ഓക്ക് ഉടുപ്പൊകടിച്ചു കൊട് കും
ആ ആ യൂട്യൂബിലൊക്കെ നോക്കി കണ്ടില്ലേ ഉം ഞാൻ അങ്ങനെ തന്നെ അയിന്റെ മോക്ക് ഇതേപോലെ യൂട്യൂബില് നോക്കി കണ്ട് ഞാൻ ഉടുപ്പ് നമ്മള് ഫ്ലയർ സൈസ് വരുന്നെ ഉടുപ്പുകളൊക്കെ ണ്ടല്ലോ അതെ പിന്നെനിക്ക് ന നല്ല ഇഷ്ട മ്മള് നെറ്റിന്റെ ഒക്കെ കുറേ ന ഞെറിവ് ഞെറിവ്
ആ ആ അയി നല്ല സുഖണല്ലോ അടി ക്കാൻ അതരെ നമ്മള് യാത്ത ഇതാങ്ങ് വലുതാക്കി കൊ ആ അടിങ്ങ് വലുതാക്കി കൊടുത്തക്കാണ് പിന്നെ ഒരു നൂലെടുത്ത് റ്റവലിവലിച്ചാതി നല്ല ആ അയ അയ് ശരിക്ക് എനിക്കറിയില്ലെനു ഞങ്ങള് ഒരു ദിവസം യൂട്യൂബില് കണ്ട് പിന്നെ അങ്ങനെണ് അത് ചെയ്തോക്കെപ്പോ നല്ല സുഖണ്ടായ അല്ല നമുക്ക് ആ ഞറിവ് കണിക്കലെളു
ഏ ല ആ അതെ ആ ഒരു നൂല് എടുത്തട്ട്ണ്ട് വലിച്ചാ മതി എന്നാ പിന്നെ അത് ഫുള്ള് ഞെ ചുരുങ്ങി ചുരുങ്ങി അട് പോവും
ക്കുനിം പിന്ന ക്ക് പോയി പിന്നെ എന്റെ മൂത്തച്ഛിടെ മാക്സി പക്ഷെ കോംമ്പട്ടായിട്ടേ അത് കുറെ പണിയെടുക്കണം അടെം ഞമ്മള് ഓൾക്ക് നമ്മള് മട ക്കി തയ്ക്കുമ്പം ഓലെ അളവ് എടുത്ത് മട ക്കി തയ്ക്കുമ്പോ അതിന് എക് എക്സ്ട്രാ വാണല്ലോ അപ്പൊ ഇതയ്ല്ല ഇത് കോമ്പട്ടായോണ്ട് ഒരു ഭാഗത്തേക്ക് നല്ലോണ്ട് ഒരു ഭാഗ ക്ക് തീരെല്ലാ അ ഞാൻ പിന്നെ ടീല് ഓര് അടിച്ചിലേ ല്ലോ അത് കഴിച്ച് ആ അത് ക അല്ല അത് കഴിച്ചക്കാണ്ട് അളവെടുത്ത് ആ ഭാഗം തീരെ കിട്ടീല്ല അതെല്ല അളവിൽ കറക്റ്റ് ആക്കിയാണ് കി ഒരു സൈഡ് നല്ല തൂക്കണ്ട് അവിടെ വെ ട്ടിക്കളഞ്ഞ് അ പ്പോ കൊറേ പണി
ഇപ്പോ അത് ആ ഓല് ഓല് വെച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗം അതാണ്ട് കട്
ആ ആ അത് നമ്മള് സാധാരണ കട്ട് ചെയ്യലാണ് പക്ഷെ ഇത് കട്ട് ചെയ്യാൻ കിട്ടീല്ല അളവ് കിട്ടിയില്ല അപ്പൊ അത് ഹൈറ്റ് ഇണ്ടേ അപ്പൊ ആയി ഇന്ക്ക് കയ്ത്തില്ലാത്തോണ്ട് അങ്ങനെ സുഖാണ് ഹൈറ്റ് ഇല്ലോൽക്കാവുമ്പോ അതില്ല നമ്മ അല്ലെങ്കിലും മാക്സി തരം നോക്കിയെടുക്കണം നാൽപതി രണ്
സത്യം പറഞ്ഞാ ഈ സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തില് ഇനിക്ക് ഈ നമ്മൾ ഈ നൂ നൂല് കഴിച്ചാ ട്ടില്ല പരിപാടീല്ലേ ഇൻ്റമ്മോ ഇനിക്ക് അത്ൻക്ക് സഹിക്കൂല ഞാൻ ഏതടിച്ചാൻ കൊ
അത് അങ്ങനെയല്ല ഇൻ ൻക്ക് ഭയങ്കര പിന്നെ ഞാൻ ഇൻക്ക് ആരോ ആയി പറഞ്ഞതിന് ഒരു ഭാഗത്തെ നൂല് ഒന്ന് വലിച്ച്ങ്ങാണ്ട് പിന്നെ ഇങ്ങനെ ഡ്രസ്സും നമ്മളിങ്ങനെ എളക്കി കൊടുക്കാ
ആ ആ ആ ആ
ത്തെ നൂലൊന്ന് അയഞ്ഞ് വരും അതുഅണ്ട് വല ച്ച് അപ്പൊ കൊറേ വെരും അതേപോലെത്തൊന്നിങ്ങനെ എളക്കി കൊടുക്ക നമ്മള്
ആ ആ വലിച്ചെടുക്കാ ആ അങ്ങനെ ഒരു ഭാഗം കഴിച്ചതിന്റെ ശേഷം ഒന്ന് ഒന്ന്ണ്ട്ങ്ങനെ എളക്കി കൊടുക്കല്ലേ പി ച്ച്
ആ ആ ഞാ ഇങ്ങനെങ്ങനെ ആക്കുമ്പോ തായത്തെ നൂല് അളകി പോരും അപൊ പിന്നെ ആ അങ്ങനെ ഇങ്ങനെ വൽ ച്ച്ട്ക്കന് ക്കാരോന്ന് പറഞ്ഞന്നേര്ന്നു ഞാനിതെ പോലെ ഒരു പെരുന്നാക്ക് പെരുന്ന അ പെരുന്നാക്കോ കല്യാൺ തെന്തോണ്ട് ഡ്രസ്ട്ത്തപ്പോ ഇത് അടിച്ചത് നന്നായ് നല്ല വീൽ തീലപ്പം ഇങ്ങനെ പിഴ വേര്ത്ത ആ പുതിയെ ആൾക്കാരടിച്ചതാണ് തോന്ന്ണ്ട്
ആ ശരി ആ
പോയിട്ട് അ ആ കടേലെല്ലെ പോയപ്പൊ ന്നോടർണു ഓൽക്ക് ടൈമില്ല ഇത് ത്തെ ത് ന്ന തുന്നൊന്നയ്ച്ച് തരോയ്ച്ചു ഞാ തായാലു വെർതെ ഇര്ക്കല്ലെ ഓലടിച്ച് കയ്ണ വരെ അപ്പൊ ഞാ പെട്ടെന്ന് ആൾ പ്പ എത്താ കയ്ച്ചാൻ കൂടിക്കൊട്ത്ത് ങ്ങനെ തുന്ന് കയ്ക്കാൻ കൂടിക്കൊട്ത്ത്
ആ അപ്പോ?
ആ അപ്പൊ ചെലർ ത്ത അടിച്ചീനൊക്കെ നല്ല വീതിണ്ടയതൊ ക്ക് ബോറ ചുരിദാറ ന്നാസ്
അഹ് നന്നാണോ ഈ സൂത്രം
ആ അവിട്ന്ന് പറഞ്ഞന്നാ തോന്ന്ണ്ട് ഞാനിന്ന് എ തായു സ്ലിറ്റു ട്ട് അർണാല് നല്ല യഹ് വ്‌ഹ് എർ ഫിനിഷിനൊക്കെ നിക്കണെയ് നല്ല കറക്റ്റാവണെയ്
ആഹ് അത് ശരിയാ വീട്ടി നല്ല
ആ ഓരോ ഐ ട്ട്ലു ങ്ങനെ പറയല്ലോ
ട്ടും ഉം ആ അത് യുറ്റ് ഞാനിപ്പൊ ഈ ഇൻക്ക് കിട്ണ എടികൂടെ - യൂറ്റൂ തിന്നന്നെട്ടോ ഓരോരോ ഐഡ്യകളിങ്ങനെ കിട്ട്ണത് ഇപ്പാ നൂലിന്റെ ത് ല്ലേനോ ആ സ്ലീവിന് അല്ല അ ഞെറി ഞെറിവ് കൊട്ക്ക്ണത് എ ആ ഞറിവ് കൊട് ക്ക്ണത് നൂല്ട്ട് വലിക്ക്ണതിൻകറി ല്ലെയ്നി ഞാനത് യൂട്യൂബ് നോക്കിയതാണെയ് യൂട്യൂബ് കൺ വീഡിയോ കണ്ട ലായത് ആങ്ങനേണ് അ ആ ട്രിക്ക് എനിക്ക് കിട്ടിയത് എനിക്കറിയില്ലേനും അതൊന്നും പിന്നെ അതേമാതിരി നമ്മള് സ് ആ സ്റ്റിച്ച് കഴിച്ചാന് മെഷീൻ വാങ്ങുമ്പോ അതിന്റെ കൂട്ടത്തില്‌ വേറൊരു സംഭവം കിട്ടൂലേ? സ്റ്റിച്ച് കഴിച്ചാനായിട്ട് അമ്മേ വാങ്ങുമ്പോളല്ലേ സെപ്പറേറ്റ് നമ്മള് ഓർഡർ ചെയ്യലാ എ
ഒര് എ നല്ലോണ്ടായിട്ട്
ആഹ് ആ അങ്ങോട്ട് പിന്നെ എങ്ങനെണ്ട് കൊണ്ടു പോയാ മതി ഞാൻ പറയാ അത് ഞാൻ അങ്ങനെത്തെ ഇണ്ട് ഞാൻ വിചാ ഇൻകേസ് സ്റ്റിച്ച് കഴിച്ചണ കാര്യ ആഹ ഇണ്ടാവൂല്ലേ എനിക്കൊന്ന് വാങ്ങണം കാരണം ഞാനേ
ഇല്ല നമ്മള് ശിബ് ഒക്കെ തയ്ക്കണമെങ്കില് ഇൻവിസിബിൾ സിബ് വെ പക്കണാണെങ്കില് മറ്റേ ഇതുണ്ടാവുമല്ലോ പൂട്ട്?
ആഹ് ആഹ്
വാങ്ങണം നമ്മള് തീ വൺ സൈഡല്ലേ വാങ്ങണോ ആ അപ്പൊ ഞാനത് എത്ത പടുത്ത പടുത്തത്ത് ഞങ്ങൾ ഇുതിയിൽ പോയി ബസ്സിനൊക്കെ പോയിക്കാണ്ട് ഞാൻ ഇൻസിബിൾ അത് വെക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൾക്ക് അത് വെക്കാൻ മടിക്കാ പോയി വാങ്ങിയാ അതാ ആദ്യം എന്റെ അടുത്ത് ഒന്നുണ്ട് അത് പഴയ മെഷീൻന്റെ പിന്നെ പുതിയതിന്റെ ഹൈസ്പീഡ് ആണ് അപ്പോ അയിനാത്തു
ആ ആ ആ ഇല്ല ഇത ഇങ്ങനെ എൻവിസിബിൾ സിബ് വെക്കുമ്പോ ആ സിബ്ബ്ന്നെ ആ അങ്ങനെ
അങ്ങനെ പറഞ്ഞു ഇ സിബ് വെക്കുമ്പോ നമുക്ക് ആ ഫൂട്ട് മാറ്റണം ഫൂട്ട് മാറ്റണാൽ അതൊ കറ ഏറ്റ നല്ല ഫിഷ്് ഫിനിഷ് ആയിട്ട് കിട്ടുള്ളൂ ആ കൂട്ട് മാറ്റം എനിക്കറിയില്ല ഒരു ദിവസം ഞാൻ അതേപോലെ കണ്ടു അപ്പൊ ഞാൻ പഴയ മെഷീനായന്ന് വാങ്ങിയതേനി പക്ഷെപ്പ ആ മെഷീ ഞങ്ങൾ തല്ലേനി മൂത്ത ഭർത്താവിന്റെ ഓല് മി അപ്പൊ ഞാൻ പ്രസവത്തിന് പോ പോകുന്ന സമയത്ത് ഒരു കൊണ്ടുപോയി അടിക്കാതെങ്ങനെ നിന്നാലും കേടരും എപ്പളും ചവിട്ട് കൊടുക്കണം
ആഹ്
മാസത്തെ ഞാന് ഇതാക്കി ഉപയോഗിക്കാന്നൊക്കെ കേടന് പറഞ്ഞു അവര് കൊണ്ടുപോയി
ആഅ ശരി ആഇപ്പൊ പുതിയ വാങ്ങിപ്പോ അയിന് ഉണ്ട് അല്ലെ
ആ പുതിയ വാങ്ങിയപ്പോ അല്ല പുതിയ വാങ്ങിപ്പ ഞാൻ ഡേറ്റ് വാങ്ങി നമ്മള് പട്ടണ ഹൗസിൽ പോയി പിന്നാണ് ഹസ്ബൻഡ് ആണന്ന് പറയണം പക്ഷെ അതേപോലെ ബോബിനീഴസ് ഇതൊന്നും നമ്മള് സാധാ മെഷീൻന്റെ പറ്റൂല്ല ഹൈസ്പീഡിനായിട്ടിന് വേറെ വാങ്ങണം
ആ അത് ശെരി ഹൈസ്പീഡ് ഞങ്ങളെ മെഷീൻ പറഞ്ഞ നമ്മള് പിന്നെ അതില് ഹൈസ്പീഡിന്റെ സൂചി പറഞ്ഞിട്ടാണ് അതിലൊക്കെ വാങ്ങല് പക്ഷെ അതിന്റെ പൂട്ടൊന്ന് ഞമ്മുക്ക്
ആ കൂട്ട് നമ്മൾ പറഞ്ഞു മെഷീന്റെ വിട്ട് വാങ്ങണം
ആ വാങ്ങണല്ലേ ഇപ്പൊ ഓരോന്നിനും ഓരോന്ന് എന്തിനൊക്കെ നമ്മള് ഫൂട്ട് മാറ്റില്ലങ്ങനെ എന്തിനൊക്കെയാണ്
നമ്മള് കൂട്ട നമ്മള് അങ്ങനെയല്ല നമ്മള് വൺ സൈഡ് അടിക്കേണ്ട ഇതുണ്ടാവല്ലോ
ആഹ്
പിന്നെ എന്താ അതുപോലെ സിബ് വെക്കാൻ
ആ
അങ്ങനെയൊക്കെല്ലേന് മാറ്റണം
ആഹ് നയിക്കോട്ടെ ട്ടോ ഇജ്ജ് കട്ടാക്കിയാളാ എന്നാ ശരി ഹും